ഹലോ
എന്തപാട് സുഖല്ലേ
എന്താ അവസ്ഥാ
ന്താ പണീ എന്താ പണീ
ആഹ് കെടന്നാ ഇത്ര നേരത്തെ കിടക്കോ
ഏഹ് എത്ര നേരത്തെ കെടന്നാലും രാവിലെ നേരത്തെ എണീക്കാനും തോന്നുള്ളൂ
ആഹ് ആഹ്
ഉം
പിന്നെ
അവിടെ കെടക്കാറായിട്ടില്ല
ഇല്ല കുറച്ച് നേരൊക്കെ വൈകും കുറച്ചേരം കൈയ്യും നേരവൈകാന്
അതെ
മ് മ്മ്
അവ്ടെ കുട്ടികളൊക്കെ ഒമ്പത്മണി മാസം ഒറക്കും
ആഹ് ആഹ് ഒരികാന എന്റെ മോളൊറങ്ങീട്ടുംകൂടില്ല മ്മ്
അതും ല്ലെ
മോളൊറങ്ങീട്ടില്ല ഏഹ്
ആഹ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോന്ന്
ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഷുഗറുണ്ടായതോണ്ട്
ആഹ് ഇന്നെവിടെയായിരുന്നു ഡോക്ടറെ കാണി
ഞൻ പ്രഗ്നെന്റെടി അപ്പൊ പ്രഗ്നന്റിലുണ്ടായതാണ് ഒമ്പമാസായിക്കണ് പ്പോ അപ്പോ അയില്ണ്ടായതാണ് ഷുഗറ് അപ്പൊ ഇൻസുലിനുള്ളോണ്ട് രാത്രി ഇങ്ങനെ ഡോക്ടറിന്ന് ഡോക്ടറെ കാണിക്കാ പോയത് അപ്പോപറഞ്ഞ് മ് അരിഭക്ഷണൊക്കെ ഒഴിവാ എങ്ങനെ?
നീ നോക്കി കൂടെ?
ഓർത്തങ്ങ്പത്തേക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ണ്ടായതോണ്ടേ പ്രശ്നം ണ്ടായതോണ്ട് ഔ ഇത് പറ്റൂല വേറെന് പറ്റൂലോടോ
അല്ല ഈ പഴങ്ങളൊക്കെ കഴിച്ചിട്ട് വെശ്പ്പ് മാറ്ണ്ടോ?
എങ്ങനെ?
പഴങ്ങള് കഴിച്ചിട്ട് വെശ്പ്പ് മാറ്ണ്ടോ ചോയിക്ക
അങ്ങനെപ്പൊ ശീലയിക്ക്ണ മോളെ അ അഞ്ചു മാസം മുതല് തൊടങ്ങിയതാപ്പൊ അത് ടാബ്ലെറ്റ് ഉളികേണ് എഴ്തീന്നെ അ ഗുളികുടിച്ചപ്പോ മാറ്ണില്ലെന്ത് ഷുഗർ കൊറയ്ണില്ല
ആഹ്
അപ്പൊ അവര് ഈ ഗ്ലുക്കോസ് ആഹ് അത് ഷുഗര് നോക്കാ ഈ ഗ്ലൂക്കോസ് പൊടിം കുടിച്ച്ങ്ങാണ്ട് ആയ് കുടിച്ചുമ്പോ ഇരുന്നൂറ്റി എത്രേണ്ട് അപ്പൊ ആ പിന്നെ ഡോക്ടർന്നെ പിറ്റേ ദീസം ഒന്നുംകൂടിചെക്കീത് നോക്കാ പറഞ്ഞ്
ആഹ്
അങ്ങനെ നോക്കുമ്പോ പിന്നെ വാ എന്താണ് വെറുംവയറ്റില് ത്ര തൊണ്ണൂറ്റി നാലോ തൊണ്ണൂറ്റി നാലും പിന്നെ ഭക്ഷണം കയ്ച്ച്ട്ട് നൂറ്റിപ്പത്. അയാ സാധാരണ തിയില് കൊഴപ്പല്ല പഷേ ത് പള്ളേല്ണ്ടാവുമ്പോ പറ്റൂലത്രേ പാടിയത്രേ തൊണ്ണൂറ് പാടുള്ളൂത്രേ
അഹ് ശരി
ആഹ്
ഉം എന്താണ് അല്ല നമുക്ക്പ്പോ തിങ്ങനെ ആവുമ്പോഴല്ലേ അധികം വെശ്പ്പും കാര്യങ്ങളൊക്കെണ്ടാവാ.
ഉം ആഹ് ഏഹ് ഇൻസുലിൻ വേ കൊണ്ട് ഭയങ്കര പൊന്നാര മളേ എന്തോര് ക്ഷീണന്നറിയോ
ഓഹ്
ഡോക്ടർ പറഞ്ഞു ഇങ്ങള് ഇൻസുലിൻ വെക്കെണ്ടെങ്കില് ആ ഇൻസുലിൻ വെച്ച് പിന്നെ അര മണിക്കൂർ കയ്ഞ്ഞ്ട്ടല്ലേ ഭക്ഷണം കഴക്കാൻ പാടൊള്ളൂ അപ്പൊ ന്നോട്റഞ്ഞു ഭക്ഷണട്ത്ത് വെച്ചേന്റേഷം ഇൻസുലിൻ വെക്കാനിന്നാൽ മതി മറ്റേത് ആളാകെ തളർന്ന്താവും ന്ന്‌ പറഞ്ഞു ഇപ്പൊ തന്നെ ഇപ്പിൻസുലിൻ വെക്ക്ണോണ്ട് എമ്പത്തഞ്ച് അങ്ങനെക്കെള്ളു ഡോക്ടറഞ്ഞു നിർത്താൻ പറ്റൂല്ല കാരണം ഇൻസുലിൻ വെക്ക്ണോണ്ടാവും ചെലപ്പം കൊറഞ്ഞിട്ട്ണ്ടാവാ അത് നിർത്തി കയിഞ്ഞാ പിന്നെ അതേമായിര്
പ്രസവം വരെലൊള്ളൂ അത് കഴിഞ്ഞാണ്ടാവില്ലല്ലോ?
എങ്ങനെ പ്രസവ ചെലോര്ക്ക് പ്രസവം കഴിഞ്ഞാലും മാറൂലാന്നൊക്കെ പറഞ്ഞേക്ക്ണതാ ഇക്കയിന് ഫസ്റ്റ് തേലൊന്നും കൊഴപ്പണ്ട് രണ്ടാമത്തേത് അ രണ്ടാമത്തെ മോളെദീനൊന്നും കൊഴപ്പൊന്നുണ്ടായിട്ടില്ല എന്താണ് ഷുഗറോ കാര്യോ തൈറോയിഡോ ഒന്നുണ്ടായിട്ടില്ല. ഇതിലയിനും വാണ്ടി തൈറോയിഡുണ്ട് ഷുഗറുണ്ട്
അവ്ടെ വീട്ടിലാർക്കേലു ണ്ടായിരുന്നോ അങ്ങനെന്തെങ്കിലും പാരമ്പര്യ
ഇല്ല അങ്ങനെ തൈറോയ്ഡ് തൈറോയിഡ്ണ്ട്
ആഹ്
മ്മാക്ക്ണ്ടത്
ആഹ് ശരി ഉം
ക്ക് കുറേയ്ക്ക്ണ് തൊടങ്ങീട്ട് ത്രപത്തൊമ്പത് കൊല്ലത്തിന്റെ മേലായ്ക്ക്ണ്.
അതെല്ലേ
ഉം ഷുഗറുണ്ട്പ്പൊ ഇമ്മാക്ക് ഇപ്പൊ നോക്കുമ്പോ ഇങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിണ് ഇത് ഷുഗർ ഉണ്ടാവകുമ്പോ കുട്ടികളെ വെടിപ്പൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരു അത്രേ
ആഹ് ആഹ് പിന്നെ അനക്കം അറിയില്ലന്നൊക്കെ പറയുന്നേക്കാ
ആഹ് അനക്കം അറിയില്ല
ഉം
അപ്പൊ അത് എപ്പോളും ശ്രദ്ധിക്കണം ഒമ്പത് ക്ക് കടന്നാക്കണ് ഇപ്പൊ ഇന്ന് കാണിക്കാൻ പോയി
കുഴപ്പൊന്നുല്ലല്ലോ ഇതുവരെ
കൊപ്പൊന്നും ഇല്ല ഇന്ന് ഇപ്പോ എത്ര മുപ്പത്തഞ്ചാഴ്ച കഴിഞ് ഡോക്ടറിന് മുപ്പത്തി മുപത്താറാഴ്ചെങ്കിൽ ആവണം അപ്പൊ ഇന്ന് നോക്കുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ ഗർഭപാത്രം സോഫ്റ്റായി വരന്ന്ണ്ട് പറഞ്ഞിണ്ട് അപ്പൊ ഇതുവരെ ബെഡ് റസ്റ്റ് ഏയ്ത്ക്ക്‌ അപ്പൊ ഗർഭപത്രത്തിന്റെ അങ്ങനെ അത് കുറഞ്ഞ് വ ഇതയണം എന്നുപറഞ്ഞിട്ട് ബെഡ് റെസ്റ്റിംഗാ അപ്പൊ അതേമാതിരി പിന്നെ ഒരാഴ്ച കൂടി ഇങ്ങനെ നിക്കണംന്ന് പറഞ്ഞ്ക്ക്ണ് പിന്നെ
ഇന്നട്ട്
ഓ അനക്ക് അത്ര കുട്ടിയോളാ ഏ ഓട്സ് കഴിക്കൽ ഒക്കെ കഴിഞ്ഞ് മോളെ ഒറക്കാനാ പണി ഓള് ഉറങ്ങിട്ടൊന്നില്യ ഇതുവരെപ്പൊ അത് ഉറങ്ങി കിട്ടാന ഒറങ്ങി കിട്ടാനാ പണി അതാണ്
ആഹ് ഇനി രാവിലെ ക്ക എന്താ കഴിക്ക മറ്റേ ദോശ ആ
രാവി ഇല്ലങ്ങനെ രാത്രി ഇങ്ങനെ രാത്രി ചോറ്ന്നരുത് അരി ഭക്ഷണം കഴിക്കരുത് രാത്രി പറഞ്ഞിട്ടുള്ളൂ രാത്രി തിന്നരുത് ഒരു ഉച്ചക്ക് ചോറന്നെ തിന്നല് മധുരമുള്ളൊന്നും വല്ലാതെ കഴിക്കലില്ല
ഇത് ഇതേപോലെ ഷുഗർ ഉണ്ടായിട്ട് മൂന്ന് നേരം അരി ഭക്ഷണ ന്ന് ഒഴിവാക്കാൻ പറഞ്ഞു
ഉം
ഉം
ഇത് പിന്നെ അന്നൊക്കെ അന്നാ ഇരുന്നൂറ്റി ഇരുന്നൂറ്റിന്നാ കണ്ടപ്പോ ഡോക്ടർ ഞാൻ ഗ്ലൂക്കോസ് പിടിച്ചപ്പാടെ ഒരു മണിക്കൂർ ഇതായി കഴിഞ്ഞ് പാടേ നോക്കിയതല്ലേ ചെലപ്പോ അതുകൊണ്ടാവോ കൂടുതൽ കാണിച്ചിട്ടുണ്ടാവ എന്നാണ്
ആഹ് ഉം
ഉം ഓരാരും ഗ്ലൂക്കോസിന്റെ പാക്കറ്റ് മൊത്തം ഓ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കല്ക്കിക്കാണ്ട് കുടിച്ചിക്കാണ്ട് ആഹ് ആഹ് ഇന്നട്ട് വന്ന അപ്പൊ അതോണ്ടാവുന്ന പറിണത് ഏഹ് ചെലോരൊക്കെ പറഞ്ഞിട്ടത് ചേലോരഞീ പൻക് ഷുഗറില്ലല്ലോ പിന്നെന്തിനാ ഗുളിക ക്കെ അപ്പൊ ഡോക്ടറെന്നെ നോർമരാളതില് അളവില് അനക്ക് ഷുഗറില്ല പക്ഷെ പ്രഗ്നനന്റാകുമ്പോൾ തൊണ്ണൂറ് പാടുള്ളൂ എനിക്ക് നാല് കൂടുതലാണ് അപ്പൊ ഗുളിക കഴിച്ചപ്പോ തൊണ്ണൂറ്റിനാല്മ തന്നെ നിക്കാണ് അപ്പൊ ത് കോറിണില്ല അപ്പളന്നെ ഇൻസുലിന് ഇതാക്കാന്ന് പറഞ്ഞ്
ഈ പറഞ്ഞപോലെ നമ്മള് ഭക്ഷണം കുറയുമ്പോ കുട്ടിക്ക് കിട്ടേണ്ടതും കുറയല്ലോ
ഉം ഉം ഈ ഷുഗറ്ണ്ടായാലു ലേ ചിലോരെക്കെ ഷുഗറുണ്ടായ കുട്ടികളും തന്നെ ചീർക്കും തടിണ്ടാവും നമ്മള് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുട്ടി നല്ല വെയിറ്റ്ണ്ടാവും ഒരു ചീർ
ആ അഹ് ശരി അല്ല ഇന്റെ നാതൂ - ത്തൂന് പറഞ്ഞ പോലെ കുട്ടി നല്ല വെയിറ്റ്ണ്ടായിരുന്നു എന്താണ് അവൾക്കൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥായിരുന്നു. അതായത് ലാസ്റ്റ് ഒൻപത് മാസൊക്കെ ആയപ്പോ മൂന്നേരം ഗോതമ്പ് കഞ്ഞീക്ക് മാറി അല്ലാണ്ട് വേറൊന്നും ആയിട്ട് വിശപ്പ് മാറുന്നുല്ല
ഉം ഉം ഉം
ഉം
എന്തെ പിന്നെ ലാസ്റ്റ് ഒമ്പേൽക് കടന്നാൽ തന്നെ പെട്ടന്ന് പെട്ടെന്ന് കുട്ട്യേള് വെയ്റ്റുടെല്ലോ
ആഹ കൂടും കൂടും അല്ല ഗോതമ്പ് നല്ലതാണ് എന്താച്ചാല് ഗോതമ്പ് ഉപ്മാവോ കുട്ടിയാൾടെ തലച്ചോറിന്റെ വളർച്ചക്കും ബുദ്ധി കൂർമ്മതക്കുംഒക്കെ വളരെ നല്ലാത്രെ ഗോതമ്പ് നമ്മള് കഴിക്കണത്
ആഹ് ഉം
ഉ സൂചി ഗോതമ്പും അതൊക്കെ
ആഹ് സൂചിഗോതമ്പൊക്കെ പറഞ്ഞേക്കണ കാണാ ഷുഗരേർക്കൊക്കെ നല്ലാണ് അ ചാമയിരിണ്ട് ചാമയിരി ഇട്ട് കഞ്ഞിക്ക ആഹ്‌ ചോറ് അങ്ങനതൊ അതൊക്കെ ചോറിനകാട്ടിം ഇേറെ കഞ്ഞി പക്ഷെ പൊതുവേക്കെ കഞ്ഞി ഇഷ്ട്ടല്ല
ആഹ ഇക്കു അങ്ങനെ ന്നെ
ഉം
പനി ആയാലും ആഹ്
പനിയാമ്പോ എന്തോരു മടിയാന്ന കുടിക്കാാന് അയികൂടെ മറ്റേ കഞ്ഞി അ പറയും വേണ്ട റേഷനരി തന്നെ കണ്ടൂടാ
ആഹ് ആഹ്ഹ് ഇക്ക് തീരി ഇഷ്ടല്ല
ഉം പഷേ ചേലോർക്കൊക്കെ അതായാ മതി എങ്ങനെ കഴി
ആ ഇന്റെ അമ്മായിന്റെ മക മര്യോൾ എന്തേയ്ത് അറിയോ ഏ റേഷനരി തിന്നാലാത്രേ വയറ് നറയുള്ളു സാധാരി തിന്നാ വയറ് നറീല
ആഹ് ചിലോർക് ഭയങ്കര ഇഷ്ട നമ്മുക്കെന്താണാവോ ഇൻക് അത് കാണുമ്പോ തന്നെ എന്തോര് ഇതാന്ന്റിയോ
ഇൻക് അയില് കറി പാർന്നാൽ ഒന്നും ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നുള്ളൂ
ഉം അത് കാണുമ്പോ തന്നെ ഒരുത
ചലോല് അത് കുക്കർൽ അടിച്ചിട്ട് കഞ്ഞിയാക്കി കുടിക്കത്ര ആകങ്ങട്ട് പശ കെട്ടിട്ട് കണ്ട് ഞാനൊരുദൂസം ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയ കുടിക്കണ അപ്പൊ നല്ല സുഖമാണ്ത് കുടിക്കാൻ പറഞ്ഞു
ഉം അത് പിന്നെ ഈ റ ഇത് റശ്മീരി വെക്കണ നല്ല വെള്ളം ഇതാക്കിട്ട് നല്ലാം ഇതാക്കണം. നല്ലാം വെള്ളം ഒഴിച്ചിട്ട് അയിന്റെ പശ പോവാനേ ഭയങ്കര പണിയാ.
ആഹ്. അധികം വേവാവ്ണേന്റെ മുന്നേ ഊറ്റൊക്കെ വേണം. പക്ഷെ കുക്കറ്ല് അടിച്ചാ എങ്ങനേണ് അത് വേവാവ്ണേന് മുന്നേ ഊറ്റലും അയിന്റെ പശ കളയൽ ഇൻകറീല്ല. എങ്ങനെ ഇത് കുടിക്കണെന്നാവോ.
ഉം ഇങ്ങനെ ഇട്ടാ തന്നെ ആക മ മറ്റേ സാധാ ഇത് ഇട്ടാ തന്നെ ആകണ്ടലിണത് കാണാ.
ആഹ് അതെ കൊറച്ചൊന്ന് വേവ് കൂടിയാല് ആകെ കയ്ന്ന് പോകും.
അടുപ്പത്ത് വെച്ച് ഇണ്ടാക്ണ മായ്രി പോലെ ആവൂലാ.
ആഹ് ശരിയെന്നെ. ഈ കുട്ടികൾക്ക് കൊണ്ടോവാനൊക്കെ കുറേ ആൾക്കാര് വെറും കൊക്കർല്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇക്കത് ഇഷ്ടു അല്ല ഞാനത് ചെയ്യാറുല്ല.
നമുക്കത് കാണുമ്പോ തന്നെ ഒരു ഇതാണ്. എങ്ങനെയാണ് ചിലർക്ക് അത് വേ എളു പ്പത്തിന് ഭയങ്കരതാണ്. ചിലവര് റൈസ് കുക്കറിലൊക്ക കാണ ല്ലാ ചോറക്ക്ണ് എങ്ങനേണാവോ
റൈസ് കുക്കർലൊക്കെ വെച്ച ചോറ് കഴിച്ചാൽ നമുക്ക് കൊഴുപ്പ് കൂടും. ഉം പറയ്ണേക്ക ക ണം ഒട്ടും തിളച്ചു പോണും ഒന്നുല്ലല്ലോ. അ അത് അയ്ലന്നെ ഇങ്ങനെ നിൽക്കല്ലേ. ഇന്ന വേഗം പണി ഒരുക്കാൻ അത് ആവശ്യ ആണേനും
ഉം പെട്ടെന്ന് നമ്മക്ക് ഇത് ശീലയ്യാത്തൊണ്ട് നമ്മക്ക് ഇത്
ആഹ് അതത നമ്മള് ചെറുപ്പം മുതലേ കണ്ട് വളർന്നയിൽ കൂടെല്ലേ നമ്മളും പോണത്.
ഉം
മറ്റേ കണ്ട് മാറി ചിന്തിക്കാൻ ഇത് വരെ കഴിഞ്ഞിട്ടില്ല. ഇഞ് ഭാവിയിലൊക്കെ മാറൂവോന്നറീല.
അത് ശെരിയാണ് എളുപ്പം നോക്ണ് ഇന്നത്തെ കാലത്ത് ഇത് ഇന്നെല്ലാരു ഫുള്ള് ഗ്യാസായിട്ടും ഫുള്ള് എൾ പ്പം നോക്കാ. അടുപ്പത്ത് വെച്ച് വടെ പാചകണ്ടാ ചെയ്യണെ ആരും ചെയ്യ്ണില്ല.
ആരും ചെയ്യൂല. ഇവിടെ ഞാ ഇന്റെ നാത്തുമാരൊക്കെ വിരുന്ന് വരുമ്പോ ആഹ് ഇന്റെ നാത്തുൻമാരൊക്കെ വിരുന്ന് വരുമ്പോ അടുപ്പ് കത്തുന്നത് നോക്കിക്ക്ണെ കാണാ. നല്ല രസാത്രേ അടുപ്പ് കത്തുന്നത് കാണാന് കാര ണവരൊന്നും കത്തിക്കാറേല്ല. വെറക് കത്ത്ണ നോക്കിയോക്കി എന്ത് ര ക്കെ കാണാന് ന്നൊക്കെ പറയുമ്പേ നമ്മളെന്തോ ഒരു മ്യൂസിയത്തിൽ പോയ പോലെ ഇവര് പറയുന്നത് തോന്നും.
ഉം ആഹ് ആഹ് കത്തിക്കണ കത്തിക്കാത്തോർക്കൊരുതാണത്. ഉം ഇന്ന ശെരിയെടി ന്നാ ഓക്കേട്ടോ.
ഉം അഹ്.